ആഹ്
എന്തൊക്ക്യാണ് വിശേഷം?
നല്ല വിശേഷം നല്ല വിശേഷം ഓഹ് ഇണ്ട്ണ്ട്ണ്ട്ണ്ട് നല്ല വിശേഷം എന്താണ് അവ്ട്ത്തെ വിശേഷം?
ഇബടെ നല്ല വിശേഷാണ്
ഉം ഇല്ല മഴ ഇല്ല ഇവടെ മൂടലാണ് അവ്ടെ?
ഇവടെ നല്ല വെയിലാണ്
ആണ്ല്ലേ ഇവിടെ വെയില് വന്നിട്ടില്ല പക്ഷെങ്കി ഒരു മയക്കൊര്ങ്ങ്ണെ ഒരു മൂടലാണ് മഴ വന്നുട്ടൂല്ല ഉം
വേറെ ഫുഡ്ഡൊക്കെ കഴിച്ചോ?
എ എ ഫുഡ്ഡ് ഇല്ല കഴിച്ചില്ല ഇന്നൊരു പരുവാടിണ്ട് അപ്പം പിന്നെ മുത്താപ്പന്റെ വീട്ലെന്നെ അപ്പൊ ഉച്ചക്കാണ് അപ്പൊ പിന്നെ അങ്ങോട്ടേക്ക് പോവാന് ഇങ്ങനെ ഒര്ങ്ങ്യോണ്ട് നിക്കാണ്
മക്കളെ സൗണ്ട് ഇണ്ട് ഒന്ന് മാറി നിക്കൊ അവിട്ന്ന്?
ആഹ് ആഹ് ആഹ്
വേറെ സ്കൂളൊക്കെ തൊറക്കാനായില്ലേ അല്ലേ? ആഹ് സ്കൂള് തൊറക്കാനായി ആഹ്
ആഹ് അവ് പിന്നവ്ടെ മക്കളൊക്കെ സ്കൂള് പോവാന്
ആഹ് സ്കൂള് പോകുന്നത്ണ്ട്
ആഹ് ആഹ് ആഹ് ബാഗൊക്കെ വാങ്ങ്യോ ബാഗ് പുസ്തക്കെ വാങ്ങ്യോ?
ബാഗ് വാങ്ങില്ല ബുക്കു യൂനിഫോമൊക്കെ വാങ്ങി
വാങ്ങിലെ ആഹ് ഇവിടെയും വാങ്ങീല്ല ഞങ്ങക്ക് യൂണിഫോം കിട്ടി പൊതുവേ ഞങ്ങക്ക് സ്കൂൾ തൊറന്നതിന്റെ ശേഷാ യൂണിഫോം കിട്ടല് ഇപ്രാവിശ്യം നേരത്തെ കിട്ടിയിട്ട്ണ്ട് ഇഞ് പുസ്തകം ഇഞ് സ്കൂൾ തൊറന്നിട്ടേ കിട്ടൊള്ളു
ഇത് ഇവിടെ എല്ലാം നേരത്തെ കിട്ടും
അതേല്ലേ
ആഹ് ഇപ്പൊ സ്കൂളൊ ക്കെ തൊറന്ന് കഴിഞ്ഞാലല്ലേ ഇനി മഴയൊക്കെ വന്ന് കഴിഞ്ഞാല് പനിയും ജലദോഷോക്കെ വരുവല്ലോ?
ആഹ് അഹ് ശരിയാണ് ഉം മഴ കൊറച്ച് നേരത്തെ ആണെന്നൊ പറഞ്ഞിട്ട് ഇണ്ടേനു പക്ഷെ ഈ മഴയില്ല അതു അങ്ങനെ പറച്ചില് പോലത്തെ മഴയൊന്നും ഇപ്പൊ ഇല്ല ല്ലെ?
മഴ കൊറവാണ്
ആഹ് ആഹ്
ഉം
പിന്നെ പെരുന്നാൾക് ഡ്രസ്സൊക്കെ എടുത്തോ?
ആഹ് ഡ്രസ്സൊക്കെ എടുത്ത് പെരുന്നാള് കഴിഞ്ഞല്ലോ? ആഹ് നല്ല ആഘോഷം ആഹ് എടുത്തു ആഘോഷായിട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞു
ആഹ് ഞമ് ഇത് നല്ല ചെലവാണ് പെരുന്നാള് ഡ്രസ്സും കാര്യങ്ങളും പൊറമെ സ്കൂള് തൊറന്നാല് ബാഗ് പുസ് സ്തകം കൊട അതെ അതെ എല്ലാം ഒന്നിച്ചാ വന്നെ ഉം ഉം ഉം കൊഴപ്പൊന്നുല്ല ഏതായാലും ഇപ്പൊക്കെ റാഹത്തായിട്ട് കഴിഞ്ഞി ട്ട്ണ്ട് ആഹ് പിന്നെ എങ്ങനെ മോഡ എങ്ങനത്തെ ഡ്രസ്സാ എടു നിങ്ങൾ പെരുന്നാൾക്
ഞാൻ ചുരിദാറാണ് തില് ഞാൻ സ്റ്റിച്ച് ചയ്തിന് വീറ്റിന്റെ ആഹ് അതെ അഹ് ഞാൻ സ്റ്റിച്ച്ചയ്താ
അയ് ശരി നിങ്ങൾ പഠിക്കാൻ പോയിട്ടുണ്ടോ
മുന്നേ പഠിച്ചിട്ടുണ്ട്
ആഹ് ആഹ് അതെ പുറത്തൊക്കെ കൊടുക്കും നിങൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്താട്ട് ആഹ് ആഹ് അപ്പൊ പിന്നെ കുഴപ്പില
ഞാന് ആരോഗ്യ ക്ലാസ്സൊക്കെ എടുക്കുന്നണ് ഒരു ഹെൽത്ത്പരമായിട്ടുളെ
ഓഹ് ഓഹ് ഓഹ് അയു ശരി അഹ് അഹ്
ആരോഗ്യ ഒക്കെ നമ്മള തന്നെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ തളർന്നു പോകും കാരണം ആരോഗ്യത്തിനാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്
നോക്കട്ടെ അഹ്
വേറെ അങ്ങനെയല്ലല്ലോ
ഉം ഉം അതന്നെ നമ്മള് ആരോഗ്യം നമ്മള് ശ്രദ്ധിക്കണം നമ്മള് ഭക്ഷ ക്ഷണങ്ങളൊക്കെ അതുപോലെ നമ്മൾ കൃഷി ചെയ്ത് ചെയ ചെയ്യണ ഭക്ഷണം കഴിക്ക അ അതാണ് ഏറ്റവും നല്ലത് നമ്മളെ പുറത്തു നിന്ന് വാങ്ങാതെ എങ്ങനെയാലും പുറത്തു നിന്ന് വാങ്ങനെനു ഫുൾ മാ
മായുണ്ട് ഫുള്ള് എന്നു വെ ച്ചാൽ നമ്മൾ ചിക്കൻകെ ഒരു ദിവസം പുറത്തു നിന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മായം നമ്മളുടെ ശരീരത്തില് പോയിക്കഴിഞ്ഞാല് ആ രോഗം വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നില്ല പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ബാധിക്കും അങ്ങനെയുള്ള രോഗങ്ങളെല്ലാം വീ ട്ടിനെന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ഫുഡലോ ആണെങ്കിൽ കുഴപ്പില്ല
കുഴപ്പില്ല അവിടെ കൃഷിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്
കൃഷിയൊക്കെ കുറവാണ് ഞാൻ അങ്ങനെയുള്ള ഏരിയലല്ല അപ്പൊ എന്റെ അഹ് ടൗൺ ഏരിയ ആണ്
ആഹ് ആഹ് ആഹ് അയ്ശെരി വാങ്ങാണം ല്ലേ ഇപ്പൊഞാൻ ടൗൺ ഏരിയയിലാണ് പിന്നെ കൃഷി ചെയ്യാൻ കയ്യില്ലെന്നാലും ടെറസ് ഉപയോഗിക്കൂട്ടോ ചെറിയ രീതിയിലൊക്കെയേ മണ്ണും ചാക്കിലും ഇതിലൊക്കെ മണ്ണ് നെറച്ചാണ്ട്
ഉം അഹ് അങ്ങനെയൊക്കുപയോഗിക്കുന്ന ആൾക്കാര്ണ്ട് അവിടെയൊക്കെ കൃഷി നന്നായിട്ട് വളരും
ആഹ് ആഹ് ഞങ്ങളിവിടെ ഒരു ഉള്ളേര്യയാണ് ഉള്ളേര്യാന്ന് പറഞ്ഞാല് നമ്മള് മെയിൻ റോട്ട്ന്നൊരു പോക്കറ്റ് റോഡ്ക്ക് കേറിയിട്ട് പോക്കറ്റ് റോഡ്ന്നങ്ങനെ ഏഹ് അങ്ങനെ ഒരു എന്റ് ആ പോക്കറ്റ് റോഡിന്റെ അവസാനത്തിലാണ് ഞങ്ങള വീട് കെടക്ക്ണത്
ഓഹ്
ഉം ഉം അങ്ങനെ അപ്പൊ കൃഷിം കാര്യം ഞങ്ങക്ക് ഭൂമി പറയാനയിനത്രൊന്നില്ല നമ്മള് സ്വർണ്ണം വിറ്റ്ട്ടല് ചെറിയൊരു ഒരു ഏഴ് സെന്റ് ഭൂമി
ഇണ്ട് ഉം അപ്പൊ അതിനകത്ത്ങ്ങനെ ഞമ്മ കൃഷി കൃഷിയൊക്കെ ചെയ്യും ഞമ്മക്ക് ഭയങ്കരിഷ്ടാണ് കൃഷിയൊക്കെ ചെയ്യാന്
അപ്പൊ കൃഷിയൊക്കെ ചെയ്യലുണ്ടോ
ഓഹ് ഇണ്ട് അവിടെ ഞങ്ങള് വെണ്ട പയറ് വഴ്തന പിന്നെ കപ്പ പിന്നെ മധുരക്കിഴങ്ങ് മുരിങ്ങ, മുളക് അങ്ങനെയൊക്കായിട്ട് കൃഷികളുണ്ട്. എന്റെ എപ് എല്ലതും ഒരു സമയത്ത് ഞങ്ങൾ ചെയ്യൂലട്ടോ ഇപ്പൊ
അപ്പൊ നിങ്ങക്ക് വേണ്ടുന്ന ഇത് സാധനങ്ങളെല്ലാം നിങ്ങളെ വീട്ട്ത്തന്നെ ഇണ്ടാവുആയിരിക്കും
ഇണ്ട്ണ്ട്ണ്ട് അതെയതെ ഉപ്പേരിക്ക് ഉള്ള ഇപ്പം പയറാണെങ്കില് ആ ഒരു സമയ ത്ത് പയറ് മാത്തിക്കാരും പിന്നെ പയറ്ണ്ട് കൊറച്ച് കഴിഞ്ഞാതന്നെ അത് വാടി പോവല്ലോ, ആ മരന്നെ ആ വള്ളിയെന്നെ പോവല്ലോ? പിന്നാ വള്ളി പോയിട്ട് പിന്നെ ആഹ് പോകും, പിന്നെ അത് ഒഴിവാക്കിയിട്ട് പിന്നവിടെ വെണ്ടേ അല്ലെങ്കില് വഴുതനെ അങ്ങനെ എന്തെങ്കിലൊക്കായിട്ട് ഞങ്ങള് കൃഷി ചെയ്യും. ഞമ്മക്ക് വീട്ടക്ക് പൊറത്ത്ക്ക് കൊട് ക്കൊന്നില്ലാട്ടോ നമ്മള് വീട്ടില് ഉപയോഗിക്ക പിന്നെ അയൽവാസികൾക്കൊക്കെ അത്ന്ന് കൊട്ക്ക അങ്ങനെ ഓരോരോ പറിയുന്നതിനനുസരിച്ച്
ഇതാണല്ലോ എന്ന് വച്ചാൽ മരുന്നൊന്നും അടിക്കാത്ത നല്ല വൃത്തിയുള്ള പച്ചക്കറിയണല്ലോ?
നമുക്ക് നല്ല ആരോഗ്യപരമായ ഭക്ഷണം ന. മുക്ക് നമ്മള് നൂറ് ശതമാനം നമുക്ക് നമക് അചേക്ക് പച്ചക്ക് വേണെങ്കി തിന്ന അത്രയും പ്യൂവറായിരിക്കും അത്
അതെ അതെ
മം
പിന്നെ പി ഭക്ഷണം നമ്മള് നമ്മള് കൺട്രോളിൽ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ, നമ്മള് ആരോഗ്യം തന്നെ നമ്മ്ക്ക് നന്നാക്കി എടുക്കാൻ പറ്റുമല്ലോ
ആഹ് അതെയതെയതെ ആഹ് പിന്നെ ഈ ചോറെന്നെ ഈ ആഹ് ആരോഗ്യത്തിന് അത്യാവശ്യള്ള ഒരു ഘടകം അതെയതെ മം മം മം
അങ്ങനെയാണ് വരാ
ഇത്ങ്ങനെ ഇങ്ങള് ഫുഡൊക്കെ എങ്ങനെ ഒരുമിച്ച് വെക്കലാണോ അതോ ഏഹ് രാത്രികക്ക് ഇല്ലത്കണ്ട് വെക്കലാ
അല്ല രാത്രി വേറെ ഉച്ചക്ക് വേറെ അങ്ങനെ ഫുഡെക്കെ ഇണ്ടാക്കിട്ട് കഴിക്കല്
ആഹ് അത് ശെരി ആഹ് ആ ആ ഓ അപ്പോ ഇങ്ങക്ക് റെസ്റ്റ്ണ്ടാവോ രാത്രിയായി രാത്രിയെക്ക് വൈകുന്നേരം ഒരുങ്ങണ്ടേ
ടൈമൊക്കെ ഉണ്ട് അങ്ങനെ കൊഴപ്പൊന്നുല്ല ഇനി ഇപ്പോ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കയിഞ്ഞാലാണ് കുറച്ചൊക്കെ തിരക്കെല്ലാം കൂടുക
ആഹ് ആഹ് ആഹ് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഈ ആ ആദ്യം ഞങ്ങളിങ്ങനെ രണ്ടു നേരം വെപ്പേനി രാത്രിക്കുള്ളും വൈകുന്നേരം വെക്കും അതുമാതിരി ഉ ഉച്ചക്കക് ഉള്ളത് രാവിലെ. അപ്പൊ ഇച്ചിരി നേരെ റസ്റ്റ് എടുക്കാനുള്ളരു ടൈമേ ഉള്ളൂ. പിന്നെ റസ്റ്റ് ഇടക്കു പോകുമ്പോൾ പിന്നെ വൈകുന്നേരത്തിന് ഉള്ളത് രാത്രികക്ക് ഉള്ളത് വൈകുന്നേരം ഒരുങ്ങണം പിന്നെ ഈ അവിടെ ഇപ്പൊ ഞങ്ങൾ അങ്ങനെയല്ല ഇപ്പൊ ഞങ്ങൾ അങ്ങനെഅല്ല ഇപ്പോ ഞങ്ങൾ ഒര് ഇപ്പൊ വെറകൊക്കെ കമ്മിയാണ് പിന്നെ ഗ്യാസൊന്നും കിട്ടാനില്ല അങ്ങനെ ഒര്‌ ഇത് വന്നീനല്ലേ കൊറച്ച് അതെ സമയമായപ്പോ പിന്നെ ഞങ്ങള് ഒരുമിച്ച് വെച്ച് ഒരുമിച്ച് വെച്ച രാ രാത്രികക്ക് ഇബടെ ബാപ്പാക്ക് ചൂട് ഉള്ളത് വേണം അപ്പൊ ഞങ്ങള് റൈസ് കുക്കർ ക്ക് ഊറ്റി ഇട്ടാണ്ട് റൈസ് കുക്കറിൽ ഇട്ട് വെക്കും. എന്നാൽ പിന്നെ രാത്രിക്ക് അത് ചൂടുണ്ടാവും ചെയ്യും ആ ചൂട്ണ്ടാവും ചെയ്യും അങ്ങനെ ആക്കൽ ചെലപ്പോ കറി ചിലപ്പോ രണ്ടു നേരം വെക്കേണ്ടി വരുട്ടോ
ആ കറിയാണല്ലോ അപ്പോ എല്ലാർക്കും ഒരോരോ പ്രശ്നങ്ങളും മക്കൾക്കായാലും കറി ഒരു നേരം കുട്ടിയത് പിന്നെ കൂട്ടില്ലല്ലോ
ആഹ് ആ ആ ഞങ്ങൾ പി ഇണ്ടെങ്കി പിന്നെ കൂട്ടാത്ത കേസൊന്നുയില്ല അത് കൂട്ടും പക്ഷെ ഇപ്പോ ഇണ്ടോ ഞങ്ങള്ളൊരു ചെറിയൊരു കൂട്ടുകുടുംബമാണ് അപ്പൊ ചിലപ്പ കറി ഉണ്ടാവൂല ഇണ്ടെങ്കിൽ ഞങ്ങൾക്കത് മതി ഇല്ലാന്നാണെങ്കിൽ ഞ ങ്ങൾ എതെങ്കിലൊക്കെ ഒന്ന് താളിച്ച് വെക്കും രാ വൈകുന്നേരം
ആ ഓക്കെ
ഉ ഉം പിന്നെ ഞങ്ങള് ഇവടെ വിറക് കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യൽ ഇങ്ങൾ എങ്ങനെ യൂസ് ചെയ്യല് അടു പ്പ് ഉപയോഗിക്കോ
ക്ക് കുറവാണ് ഞാൻ ഗ്യാസ് അടുപ്പാന്ന്
ആ ആ ആ ആഹ് ഞങ്ങക്ക് ഇവടെ വിറക്ന്നെയാണ് ട്ടോ ഗ്യാസ് ഗ്യാസ് അടുപ്പ് ഞങ്ങള് വെള്ളം തിളിപ്പിക്കാം മുട്ട പൊരിക്കാം ഉണക്ക മീനൊക്കെ ഇണ്ടെങ്കിൽ അത് പൊരിക്കാം അങ്ങനത്തെ ഉപയോഗിക്കുള്ളു അല്ലാതെ മീനൊക്കെ ഞങ്ങള് പച്ചമീനൊക്കെ ഞങ്ങളൊക്കെ കണൽലെന്നെ ആണ് ഇട്ട് വേവിച്ചെടുക്ക
ആഓ
ഉം
അതന്നെ ഗ്യാസ അടുപ്പ് ഇപ്പം ഗ്യാസ് കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഇഞ്ചക്ഷൻ കു കുക്കറും ഉപയോഗിക്കും അപ്പോൾ അതിന് വേണ്ടുന്ന പാത്രങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് പ്രശ്നം ഇല്ല
ആഹ് ആഹ്
അപ്പോ ഇപ്പം ഗ്യാസ് അങ്ങനെ കിട്ടുന്നില്ലല്ലോ
ആ ഇല്ല ഇല്ല ഇപ്പൊ കിട്ടുന്നില്ല അ അത് അങ്ങനെ വന്നതാണ് ഞങ്ങളെ ഈ രണ്ടു നേരത്തെ വെ ഇപ്പോൾ ഒരു നേരം ആക്കിയത് ഗ്യാസ് കിട്ടാത്തതോണ്ട്
അതെ ഇപ്പത് ഇപ്പ എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്
ആഹ് അപ്പൊ പിന്നെ വിറകിന് പിന്നെ ഉപയോഗം കൂടും മറ്റെല്ലരും ഗ്യാസ് ഉപയോഗിക്കുന്നതോണ്ട് വിറകിന്റെ ഉപയോഗം കുറവേനി ഇപ്പം ഗ്യാസ് കിട്ടിയില്ലന്നാവുമ്പോ അപ്പൊ വിറക്ക് ഉപയോഗം കൂടുല്ലോ അപ്പൊ പിന്നെ നമ്മുക്ക് എവിടന്നും വാങ്ങാൻ കിട്ടൂലേ ഹോട്ടലുകാരന്നെ വിറക് ഇങ്ങനെ വാങ്ങാണ് കടെക്കൊക്കെ വേണ്ടിട്ട് ഗ്യാസ് കിട്ടാത്തൊണ്ട്
അതെ
അപ്പൊ പിന്നെ ആ ഒരു ഇത് വരുന്ന കണ്ടപ്പോ പിന്നെ ഞങ്ങൾ അങ്ങനെയാക്കി ന്നാ പിന്നെ നമുക്ക് വിറകിന് വിറകിന് ചെറിയൊരു മാ റ്റ വരും രണ്ടു നേരം വെള്ളം തളിച്ചുണ്ടാക്കണം എന്നുണ്ടെങ്കില് അത്യാവശ്യം വിറകി നമ്മള് വെക്കണല്ലോ അടുപ്പില്
അതെ എന്തായാലും വെക്കണമല്ലോ
ആഹ് അപ്പൊ പിന്നെ ഞങ്ങൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആക്കിയത്
അത് ആ മുന്നേള്ള കാലഘട്ടത്തിലേക്ക് ഓരോന്ന് മാറുന്നതല്ലേ
ആ അതെ അതെ
ഇപ്പോഴത്തെ കാലഘട്ടല്ലാം മാറി വന്ന് ഇനിയിപ്പോൾ പുതിയ ഇതെല്ലാം വരുന്നന്ന് വെച്ചാല് വിറകടുപ്പൊന്നും കത്തിക്കാനൊന്നും അറിയാത്ത ആൾക്കാാരാണല്ലോ
അതെ അതെ ഇപ്പ ഞാ ഞാം ഇന്റെ ഇന്റോര് അഭിപ്രായത്തില് നമ്മള് ഈ പാചകം ചെയ്യ്ണത് ഏറ്റവും നല്ലത് വെറ അടുപ്പിലാണ് ട്ടോ കാരണം അടുപ്പില് നമ്മള് ചോറ് വെന്ത് നമ്മള് ആ ചോറ് ഊറ്റ്ണ സമയത്ത് ആ അട്പ്പില് കണല്ണ്ടാവുമ്പോ ആ കണല്മ്മല് നമ്മക്ക് ഉപ്പേരി റെ ക്കി വെച്ച്ട്ട്ണ്ടെങ്കിൽ ഉപ്പേരി വേവിച്ചെട്ക്ക പിന്നെ ആഹ് പിന്നെ മീനെന്തെങ്കിലും ഉണ്ടെങ്കില് അയിന്റെ ബേക്കില് മീന് വെച്ചാ കണലില് മതി അത് തീ അയിനൊരു വെറക് കൊള്ളി വെക്കെ ഒന്നും വേണ്ട ആ കണല്മ്മലെന്നെ അത് വെന്ത്‌ട്ക്കാൻ കഴിയും പക്ഷെ നമ്മള് അങ്ങനൊക്കെ സെറ്റാക്കി മുന്നില് വെക്കണട്ടോ ഒന്ന് കഴിഞ്ഞ് അയിന്റെ ബേക്കി
അയിന്റെ ബേക്കില് തന്നെ ഇണ്ടാക്കണ്ട കാര്യങ്ങളെല്ലാം റെഡിയായിട്ട് ഇണ്ടാക്കി വെ
ആഹ് ആഹ് റെഡിയാക്കി വെക്കണം ഇന്നാ ശെരിട്ടോ ഇന്നാ ഇങ്ങള് ഇഞ്ഞ് പിന്നെ വിളി
എന്നാ ശെരി ഓക്കെ ഓക്കെ
ഓക്കെ ആഹ്